സ്കാ
അലോ
സ്കാരം
കേക്ക്ണില്ലേ
കേൾക്കാം വിശേഷം
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
എന്താ അവ്ടെ കൊർച്ച് സൗണ്ട് കൊറവാണല്ലോ
ആണോ
കെട കെടന്ന്ക്ക്ണോ
ഇല്ല കെടന്നില്ല കെടക്കാറാവുന്നേ ഒള്ളൂ മഴയൊക്കെ ആയത് കാരണം
ആയ്ശരി സൗണ്ടിന് വിറ്റ്യാസണ്ടോ തൊണ്ടവേന എന്തെലുണ്ടോ
ആഹ് അങ്ങനെ ഒരു ചെറിയൊരു മൂക്കടപ്പ് വരുന്നുണ്ട്
ആഹ് ആഹ് അയ്ന്റെ വിറ്റ്യാസാവും
അതെൻ്റെ വെറ്റ്യാസാണ് ന്‌ക്കാന് നോമ്പ് തൊറക്കലെല്ലാം കഴിഞ്ഞു
ആഹ് എല്ലാർക്കും നോമ്പ വീട്ടിലെല്ലാർക്കും നോമ്പാണോ
ഏഹ്
എനിക്ക് മാത്രെ ണ്ടായിര്ന്നൊള്ളൂ
അയ്ശരി ചെറിയ കുട്ടിയേളൊക്കെ
ആഹ് അൽ ചെർതെല്ലാം ഏഴാം ക്ലാസിപ്പഠിക്ക്‌ന്നെ പത്താം ക്ലാസി പഠിക്ക്ന്നെ പിന്നെ വിളിക്കാതിര്ന്നന്ത ഇന്ന് പത്താംക്ലാസ് വിളിക്കുന്ന ആൾക്കൊക്കെ ഇന്നൊരു വേറെ സ്ഥലത്തേക്ക് പോവാനുണ്ടായിരുന്നു അത് കാരണം വിളിക്കാതിരുന്നതാ
പിന്നെൻ തൊറക്ക് ണ്ടാക്കീക്ക്ണ് സ്പെഷ്യലൊക്കെ
നോമ്പ് തൊറക്ക് കപ്പെണ്ട് അടയ്ണ്ട് ന്നെ സാധാ ചോറൂണ്ട്
അട ണ്ടാക്കിയോ ന്റെ മാപ്പിളക്ക് അങ്ങനെ ഷ്ടള്ളഹ് സാന
ഇഷ്ടള്ള സാന ഞാൻ കൊണ്ട് വരാലോ പറയണ്ടേ
ആഹ് കൊട്ന്നാ വന്നാ അതിയാർന്നു
സന്തോഷായീലെ
ആഹ് ലീവ് ണ്ടാവുമ്പഴൊക്കെ ണ്ടാക്കുംന്ന് ഞാൻ വടെ ണ്ടായ്ന്നില എന്റെ വീട്ടിലേയ്ന്നു അവടന്ന് പ്പെത്തിയൊള്ളൂ അപ്പൊ ഓല് ജോലിക്ക് പോയിട്ട് വന്നപ്പോ ബട ആഹ് ആഹ് രണ്ടൂസത്തെ ലീവ് ട്ടിയപ്പോ ഒക്ക വിരുന്ന് പൊയ്ക്കാണേയ്
ആഹ് എല്ലാവരും വിരുന്ന് പോകുന്ന തെരക്കിലാണ്
ആഹ് അതെ അതെ ഉം വേറെ ആ മ മുഹറത്തിന് ലീവ് ഇല്ല മ്മ സ്കൂൾ ലീവിന് ഇപ്പ നാളെ സ്കൂളാതെയ്നി
നാളെ സ്കൂൾണ്ട് നാളെ എന്ത് മടിയായിരിക്കും ഇനീ പിള്ളേർക്ക് പോവാന്
ആഹ് പോവാൻ മടിയായിരിക്കും നിക്ക് സ്കൂളിന്ള്ള ബുദ്ധിമുട്ടില്ലേ സ്കൂളിനൊക്കെ അവിടുന്നും പോവാ
ആഹ്
മദ്‌റസട അയ്ന് മദ്രസ ഇപ്രാശ്യം വ്യാഴം വെള്ളിയല്ലേ മുഹറം പത്ത് കിട്ടിയേത്
അതേ അതെ
ഒരൂസെ കിട്ടിയൊള്ളെയ് ഉം ഒരൂസെ കിട്ട്
ഒരു ദിവസം ഉം ഉം കൊഴപ്പല്ല എക്സ്ട്രാ ന്ക്കാൻ പറ്റ് ഇല്ല അത് സാരല്ല ഇനി ഓണ പിന്നെ ള്ള പൂട്ട് വരുന്നുണ്ടല്ലോ ഇഷ അള്ള അപ്പൊ പോയിട്ട് നിക്കാലോ മണപ്പുറത്ത് നിക്കാലോ
മദ്രസണ്ടാവുലെ എങ്ങനെലൊക്കെ ഗ്യാപ്പ് ഇട്ടിയതി വണ്ടിയതിച്ചിട്ടല്ലേക്കാര
ഉം ഇങ്ങള് വിരുന്നു പോവില്ലേ
ഇല്ല ഞാൻ പോയി ഞാൻ പോയിട്ടില്ല
പോയിട്ടില്ല വീട്ടില് മാപ്പിള വരാണ്ടാവൂലേ
ആഹ് ഇവിട്ണ്ട് ഇവിട് ഇക്ക തനിച്ചാണ് അപ്പൊ പിന്നെ ഞാൻ പോയിട്ടുണ്ടെങ്കി ശരിയാവില്ല അതെയാ എനിക്കോ
ആഹ് മാപ്പിളെ വീട് ട്ടില്ലേ നിങ്ങക്ക് വിർന്ന് പോവാനേ അവിടെ ആരുല്ലേന്നാ ചോയിച്ചത്.
ഇല്ല ഇല്ല ഇവിടെ ആരുല്ല.
ആഹ് അതൊണ്ടാണ് വൽക്കലെ അവിടെ ഇങ്ങളെ വീട്ടിലാരൊക്കെ.
അവിടിയും ആരുല്ല.
അവിടെ ആരുല്ലേ. ആങ്ങളാരും എന്താ അനിത്തിളൊക്കെ.
എല്ലാരും ഉണ്ട് അവരൊക്കെ ഓരോ സ്ഥലത്ത് നിക്കല്ലേ ഒരാൾ രിടിത്ത് പോയാ ഒരാൾക്ക് പരാതിയല്ലേ ഇവിടെ വന്നില്ല അവിടെ മാത് ത്രം പോയി എന്നും പറഞ്ഞ് പരാതിയല്ലേ.
രണ്ടാളും അടുത്തടുത്തല്ലേ അപ്പൊ ആങ്ങളാര്?
രണ്ടു പേരല്ലേ രണ്ടു പേരാണെങ്കിലും സുഖാണ് രണ്ടു പേരെടുത്ത് ങ്ങക്ക് പോയാ മതി. ഞങ്ങള് ഏഴു പേരാണ്, ഏഴു പേരാണ്. ആഹ് ഏഴു പേരില് ഏഴാമത്തെ ആളാണ് ഞാന്.
ഏഴാമത്തെ.
ആഹ്.
ഏഴാമത്തെ ആളൊ ങ്ങള് ചെറുതാ.
മൂന്ന് ആങ്ങളമാരുംണ്ട് മൂന്ന് ഇത്തമാരും ഉണ്ട്.
അയ് ശരി അത് നല്ല രസാവുല്ലോ.
ഓ
ഞങ്ങളിവിടെ അഞ്ചാളാന്ന് പറയ.
എന്ത ബാപ്പക്ക് ജോലി?
എന്താ സൗണ്ട് പോയല്ലോ.
ബിൽടിങ് പെയിന്റിംഗ്.
ഏ
കേക്കുന്നില്ലേ കേ പെയിന്റിങ്ങ്.
പെയിന്റിങ്ങല്ലേ ആ കേൾക്കല് കുറവുണ്ട് സൗണ്ടിന് കുറച്ച്.
ആ അതേ പിന്നെ മഴയായിട്ടാണോ
റേഞ്ച് റേഞ്ച് പ്രശ്നം ഇണ്ടാവൂല്ലെ.
അതെ ഇനിപ്പ എങ്ങനെയാണോ മഴക്കെ പെയ്തു കാരണെ. ഇതാ കെടക്കാൻ പോവാണ്.
അയ് ശരി ങ്ങടെ സംസാരം കേക്കാൻ നല്ല രസംണ്ട്ട്ടോ.
ആഹ് നല്ല രസണ്ട്. ഏ
ആഹ് പിന്ന സമയ ആയി തുടങ്ങീല്ല. ഈ സമയം ആവുമ്പഴേക്കിനും കെടക്കണം. എങ്കിലേ നമുക്ക് എത്രയാ നേരത്തെ എഴുന്നേൽക്കണ്ടേ? പുലർച്ചെക്ക് എഴുന്നേൽക്കണ്ടേ?
ആഹ്.
പുലർച്ചെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യാറുണ്ട്. ഇല്ല മദ്രസെല് പോകുന്നില്ല. ഓ വ്യായാമം ഞമ്മള് ശരീരം നോക്കിട്ടേ ബാക്കി കാര്യള്ളൂ.
അതെ അതെ ആരോഗ്യള്ള ശീലങ്ങളൊക്കെ ഉണ്ടല്ലേ? നടക്കാനൊക്കെ പോവോ?
നടക്കാൻ പോവില്ല നടക്കാൻ ആദ്യം പോയിട്ടിണ്ടാർന്നു പിന്നെ ഇക്ക സമ്മതിക്കൂല നടക്കാൻ പോവാന് പിന്നെ ഉം ഉം പിന്നെന്തെയ്തു ഇല്ല തടിയൊന്നും ഇല്ല തടി ഇല്ലാന്ന് പർഞ്ഞാല് ഒ ഒട്ടും ഇല്ലാതെ ഇല്ല അല്ല ഒട്ടും ഇല്ലാതെ ഇല്ല അങ്ങനെ കൂടുതലായിട്ടും ഇല്ല ഒരു പാകം രീതീല്
ആഹ് രോഗങ്ങള് വെരാതിരിക്കാൻ നല്ലതാണല്ലോല്ലേ വ്യായാമം ഇൻക്കിന്റെ കുട്ട്യാളോട് കൊർക്കാൻ കൊറെ എക്സസൈസും ഇതൊക്കെ ചെയ്തോക്കും കൊറെേ ഫുഡ് കൊർച്ചോക്കും ചോറെയ്ക്കല്
നമ്മളെ ഫോണില്ണ്ടോ ഫോണ് തൊറന്ന് വെച്ചിട്ട് അതിലൊരു ടൈമിങൊ ട്ത്ത്ണ്ടെങ്കി നമ്മക്ക് ചെയ്യ്ത്ട്ട്ണ്ടെങ്കി ന്റെ കാലൊക്കെ എന്ത് വേദനായിരുന്നുന്നറിയോ നമ്മള് കാലൊന്നും മടക്കുന്നൊന്നുല്ലല്ലോ അത് രണ്ട് മൂന്ന് ദിവസം ഭയങ്കര വേ യിരുന്നു ആഹ്
ഫസ്റ്റ് ചെയ്യുമ്പഴല്ലേ ആഹ് നല്ലെ
അതെ ചെയ്ത് ചെയ്ത് നമുക്കെല്ല എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റ്ന്ന്ണ്ടല്ലോ ഇപ്പൊ നമ്മളെ കയ്യും കാലൊക്കൊന്ന് ശരിയായി
മൂന്നെണ്ണം പ്രസവിച്ചാണ്ട് നല്ല വ
എന്തൊക്കെയാണ് ള്ളത്
ഉം കൊഴപ്പങ്ങളാണ്
അത് ശെരി ഇപ്പൊക്കെ അസുഖങ്ങളല്ലെ എല്ലാര്ക്കും വ്യായാമത്തിന്റെ കൊറവും ഫാസ്റ്റ് ഫുഡിന്റെ ശീലങ്ങളായിട്ട്
ഇപ്പെ എല്ലം പൊറത്ത് പോവ്ന്ന് മന്തി വാങ്ങ്ന്ന് ബ്രോസ്റ്റ് വാങ്ങ്ന്ന് അതാ അവടെ കിട്ടും കിട്ടും ഇപ്പത്തെ പിള്ളേർക്കങ്ങനെയല്ലെ
ഇവടെ ഞാൻ പിള്ളേർക്ക് എല്ലാ സാധനം കൊടുക്കും കഴിക്കും ട്ടോ ശീലായി തൈരും പയറ് വർഗും പച്ചക്കറിയും അങ്ങനെല്ലാം ഉം ആഹ് കഴിക്കും കഴിക്കും അത് ഞാന് കുഞ്ഞില് മുതലേ അവരോട് പറഞ് വിടലാ ഇത് നല്ല സാധനാണ് ഇത് കഴിച്ചാലാണ് ശരീരത്തിന് നല്ലത് മറ്റേതൊക്കെ വളട്ടതാണ് വിഷട്ടതാണ് ഹോർമോണാണ് അങ്ങനെ പറഞ്ഞ് ചെറുതാവുന്ന മുതലേ അവർക്കത് ശീലാക്കി കൊടുത്തു
അത് കൊടുക്കുലെ ഇന്റെ കുട്ട്യാള് മൂത്തത്ത് ണ്ട് ഒന്നും കഴിക്കൂല ഒരു സാ കൊറെ കഴിച്ചിന്നു അന്ന് പറയാൻ പറ്റാത്ത പ്രായല്ലേ വേണംന്ന് പറയ്ണ പ്രായെത്യപ്പോ തൊടങ്ങി ഒന്നും ഇല്ലാണ്ട് കയ്ക്കല് മാറിയത്
ഇഷ്ടല്ലാന്ന് പറയുമ്പോ ഞാനെന്തെയ്യും ആണോ അത്ഷ്ടല്ല നമക്ക്‌ത് രണ്ടായും ഞാന് ഒരു കാര്യം ചെയ്യാ ചോർ എടുത്തിട്ട് വാരിതരാട്ടോ എന്ന് പറഞ്ഞിട്ട് ആഹ് ചോറ്‌ല് മിക്സെയ്ത്ട്ട് ഓരോ കഥകള് പറഞ്ഞിട്ടെന്തെയ്യും വാരി കൊടുക്കും പ്പ വരെന്തെയും അതങ്ങനെ അതങ്ങനെ കഴി
അതങ്ങ
ആഹ് ഈ ഇന്റെ കുട്യേളെങ്ങനെച്ചിട്ട അയലിണ്ട് കൊടുത്താണ്ടല്ലോ പറ്റാത്ത ടേസ അവിടണ്ട് തുപ്പ. തുപ്പിണ്ട് കളയ ല്ലെങ്കി എടുത്തണ്ട് ആഹ് തുപ്പിണ്ട് കളയും. ഏഴ് വയസായി ഒന്നുണ്ട് അയ് ഒരു കറി മാറ്റി വെച്ചു വാണ്ടാന്ന് മ്മളൊന്ന് കൊടുത്തോക്കിയാ മതി. അപ്പ അവടണ്ട്ട്ട് ങ്ങാണ്ട് പോവും ഉം അപ്പൊത്തിന് പോവും. അയ്ന് മോനൊന്നും തിന്നാണ്ട്. തിന്നാണ്ട് ആ വറ്റെ ക്ഷീണിച്ചിക്കണത് നല്ല തടിള്ള കുട്ടിയാര്ന്നു നല്ല കളറും നല്ല ചേലും. ഇള്ള തേന്ന് ഇപ്പൊ അങ്ങനത്തെ അവനെ കാണ്ട ആൾക്കാരൊക്കെ ചോയിക്കും ഇതിന് എന്ത അസുഖാന്നാ ചോയിക്ക്യ അവനെ കണ്ടോരൊക്കെ പതിമൂന്ന് വയസായിക്കുണൂ. അങ്ങനെ നമുക്ക് കാണാൻ തന്നെര് കൗതുകള്ളതെരുന്നു കുട്ടി അങ്ങനെ കുട്ടിടെ കോലം കണ്ടപ്പോ എല്ലാരും ഒരു മനുഷ്യൻ ചോയിക്കാതിരിന്നില്ല. എന്തോണ്ടാ ണാവോ അങ്ങനെ മാറി.
പറ്റാനും സാധ്യതണ്ട് കണ്ണ്പ് കണ്ണേറേന്ന് പറഞ്ഞാ അത് മഹാ ഇതല്ലേ. ല്ലേ അങ്ങനോക്കമ്പോ ഉപ്പും, മുളകും, ഒക്കെ ഒന്ന് ഉമഴിഞ്മ്പോ നമ്മളത് അത് നമ്മളൊക്കെ ഒന്ന് ചെലീയൂതി ക്കൊട്‌ത്. ഒക്കെ എഴുന്നേൽക്കുംമ്പ ങ്ങനെ കുറന്ന് ശെരിയാവും. എടഞ്ഞീട് ഉഞ്ഞ ഏലെ കും. ദിവിടെ ആയി മയോ? എന്ത മിണ്ടാത്തെ? ഉം ഇയാളോ?